എന്തണ്ട് ചോറൊക്കെ കഴിച്ചോ
ആഹ് ചോറ് കഴിച്ചു അവിടെ കഴിച്ചോ
ഉം വടെ കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യല്
സ്പെഷ്യലി നാടൻചോറ് മീൻകറി മീൻ വറുത്തത് ഉപ്പേരി അച്ചാറ് അവിടെ എന്താ സ്
നാടൻ ചോറോ സാധാരണ ചോറല്ലേ
ആഹ്
ആഹ് വ്ടെ സ്പെഷ് ഷെലന്താ ചോറ് പരിപ്പ് കറി മീൻകറി പെര്ച്ചമീ ആഹ് ചീനി എഹ് ബീറ്റ്റൂട്ടും കേരറ്റും മേഴക്
അതെ
അതെ അതെ പിന്നെ മക്കളൊക്കെ പോയി സ്കുൾള്
ഇല്ല സ്കൂളി പോകാനായില്ല രണ്ടരയസായ മോനൊള്ളൂ ആഹ് അവിടെ സ്കൂളി പോയൊ കുട്ടിള്
ആഹ് മോള് ആഹ് സ്കൂളി കുളി നാലെ ആഉ മുകാലൊക്കെ ആവുമ്പത്തേക്ക് വരും ഓൻന്താ ഇവിടെ കിടക്കന്ന്
അതെ മോൻ ചെർതാ
ആഹ് മോൻ മൂന്ന് വയസ്സ് അങ്കവാടില് വിട്ട് അപ്പം ഈ ആഴ്ച ല്ല ഒരു പനി ഉം
അതെ മഴ ഉണ്ടോ അവിടെ
മഴയില്ല വെയിലുണ്ട് അവിടെ മഴയുണ്ടോ
ആഹ് ഇവിടെ നല്ല മഴയാ
ആഹ അല്ലെ ഉം
എന്താ പരിപാടി
ആ ഇവിടെ വെറുതെ കിടക്കുന്ന അവിടെ എന്തുവാ കുഞ്ഞു ഉറക്ക ആയോ
ഇല്ല ഉറങ്ങില്ല
ചോറക്കെ കഴിച്ചോ കൊടുത്തോ കുഞ്ഞിന്
ആഹ് കുഞ്ഞിന് ചോറ്കൊടുത്ത്
ആരൊക്കെ ഉണ്ട് വീട്ടില്
വീട്ടില് ഇമ്മ ഇപ്പാ രണ്ടനിയൻ ഞാന്
ഉം
ഹസ്ബൻന്റ്
ഹസ്ബൻറ് പുറത്താണോ അതോ
അല്ല ഇവിടെ നാട്ടിലാ
ഹസ്ബൻന്റെ വീട്ടിലാണോ ഇത്രേം പിന്നെ ആൾക്കാര്
അല്ലല്ലാത്ത ഞാൻ ഇന്റെ വീട്ട്ലാ ഇപ്പം ഹസ്ബന്റ് വീട്ടില് ഹസ്ബൻഡ്, ഹസ്ബൻഡിന്റെ അനിയൻ ഉമ്മ ഇപ്പ ഇല്ല
ഉം
രണ്ട് നാത്തൂൻമാര് രണ്ട് മൂത്തച്ചി കള്
മൂത്തച്ചിയള്ന്ന് പറഞ്ഞ
മുത്തച്ചിന്ന് വെച്ചാല് ഏട്ടന്റെ ഭാര്യ
ആഹ് രണ്ട് ചേട്ടന്മാർ ചേട്ടത്തിയളും ഉം ഉം ആ അങ്ങനെയാണോ അപ്പൊ അവിടെ ആരു ഇല്ലേ ഇപ്പം
ഇപ്പൊ അവിടെ ആരുല്ല ഇപ്പഞാങ്ങട്ട് വന്നേക്ക് വീട്ടീക്ക
നിക്കാൻ വേണ്ടി വന്നോ
ആഹ് തത്താന്റെ ഹസ്ബൻന്റവിടെ
ആ അബുദാബിയില്
അതെ
അതെ പിന്നെ രാവിലെ എന്താ ഇനി രാത്രി എന്താ ഫുഡ്
രാത്രി ഫുഡ് ഇതന്നെ പ്രത്യേകിച്ചിട്ടൊന്നുല്ല ഇല്ല അവിടെങ്ങനെ
ഇവിടെ ആണ്ങ്ങള ആരൂല്ലല്ലോ ഞാൻ ഞങ്ങളടെ ഉമ്മ പിന്നെ എനിക്കെ എന്റെ രണ്ട് മക്കള് ആ ആങ്ങളെ ഗൾഫിലാണ് ഹസ്ബൻഡ് ഗൾഫിലാണ് വാപ്പ ഇല്ല അപ്പം ഉം കാപ്പിയൊന്നും ആരിക്കും വേണ്ട രാത്രി ചോറ് തന്നെ
ആ അതന്നെ ഇവിടെ. അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഇന്നത് വേണം അങ്ങനെന്നുല്ല
ഉം ഉം
എന്താ ണെന്നിട്ട് ഹോബി
ഓ ഹോബിഎന്താ. ആനല്ല സിനിമ കാണാറുണ്ട് നീ കാണാറുണ്ടോ
ആഹ് ഞാൻ കാണാറുണ്ട്
ആഹ് ആഹ് തിയേറ്ററിലൊക്കെ പോവാറുണ്ടോ
തിയേറ്ററിൽ ആ പോവാറുണ്ട്
മറ്റേ ട്രിപ്പൊക്കെ പോവാറുണ്ടോ ട്രിപ്പിനൊക്കെ പോകാറുണ്ടോ
ആ ട്രിപ്പിന് പോവാറുണ്ട്
എടാ എവിടയൊക്കെ പോയ എന്നിട്ട് ഈ വെക്കേഷന് പോയായിരുന്നോ?
ഈ വെക്കേഷന് പോയിറ്റില്ല. പോവാൻ പറ്റീല്ല അപ്പ പോയില
ആഹ്
പിന്നെ ഇപ്പ പോവാന് പിന്നെ മഴേം കാര്യങ്ങളൊക്കെ അല്ലേ മോനേറ്റൊന്നും പറ്റൂല്ല
ആഹ് ആ
അപ്പ അത് കാരണം പോയില്ല
ഉം സംസാരിക്കോ മോൻ?
ആ മോൻ സംസാരിക്കും കൂടുതലായിട്ടില്ല ഇന്നാലും ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ മനസ്സിലാവും ചെലത് മനസ്സിലാവൂല്ല
ഉം ഉം പിന്ന
വാരവാടി അടുത്ത് തന്നെയാണോ?
എന്താ
അംഗനവാടിയെയ് അടുത്തന്നെയാണോ?
ആ അംഗനവാടി കൊറച്ച് നടക്കണം അത് ഒരു ഇത മുന്നെ വണ്ടി ഒന്നും എനിക്ക് ഒട്ടിക്കാൻ അറിയത്തില്ല ഇനി ഇപ്പം പഠിക്കണം
ഉം ഏയ് ഇൻക്കറീല്ല ഞാന് ഒരു ദിവസം പഠി ചെറിയേ ഓർമോള്ളു പിന്നെ ഞാനാ വൈക്കേ പോയിറ്റില്ല
ആഹ് അല്ലെ മറ്റെ എന്തുവ ഉം വർക്ക് ചെയ്യ്ണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു.
ഇല്ലല്ല്യ ഞാൻ വീട്ടിലൊരു സ്കൂട്ടിണ്ടായിരുന്നു അപ്പൊ ഞാന് അത് ഇൻ്റെ ബ്രദറിനോട് പഠിപ്പിച്ച് തരാൻ പറഞ്ഞ്ണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ചപ്പെ ഒരു അപ പത്തം പറ്റിയപ്പൊ പിന്നെ ഞാന് അങ്ങട് പോയില്ല പിന്നെ ഇനിക്ക് പേടിയായി ആഹ് വിണ്
വീണാലേ നമ്മുക്കൊര്ത് വര്ത്തോളൂ ഒരാവേശം
ആവേശം ഇണ്ടായി പിന്നേന്ന് വെച്ചാല് വീട് ഒരു കുന്നിന്റെ മേലെയാണേ അപ്പൊ പിന്നെ പേടിയായി ആ പേടിയിണ്ട്
ആണല്ലേ കുന്നിന്റെ മണ്ടയില ഒറ്റ വീടെ യൊള്ള അവിടെ അതോ എല്ലാ വീടും കുന്നിൻ്റെ മണ്ടയിലാണ്
നല്ല കുന്നല്ല ഇന്നാലും അത്യാവശ്യത്തിനൊരു കയറ്റം
ഉണ്ടല്ലേ ആ അടെ രസയിരിക്കല്ലോ അപ്പൊ
ആഹ് വീട്ടിൽ നിന്ന അപ്പറത്ത് ഞമ്മള് മലകളൊക്കെ കാണാട്ടാ
ആണല്ലേ
ആഹ് ഞങ്ങള് മഴ വര്നെ മഴ വര്നത് അറിയ്ണ്ടെയി ഞങ്ങള് കുന്ന് നോക്കി നിക്കും അപ്പ അവിടെങ്ങനെ പെയ്യ്ണെ കണാ അപ്പ ഞങ്ങള് ഇപ്പ ഡ്രസ്സൊക്കെ പൊറത്ത്ട്ട്ണ്ടെങ്കില് ഞങ്ങള് പറയും ഉമ്മാ മഴ വെര്ണ്ട് വേഗം പോയിട്ട് ഡ്രസ്സ് ഇട്ത്തോ അങ്ങനെ ഓടും
ആഹ് അല്ലേ ക്ക് ഭയങ്കര ഇഷ്ട്ടാ പിന്നെ ഈ കുന്നിന്റെ മൊഖം പിന്നെ മലയോര പ്രദേശം
ആഹ് അത് കാണാൻ നല്ല രസാ മഴക്കാലത്ത് പ്ര ത്യേകിച്ചും രസ കാണാം
ആഹ് ആ തുണിയൊക്കെ എങ്ങനെ ഒണ്ടങ്ങും ഷീറ്റ് അടിച്ചിട്ടുണ്ടോ?
ഷീറ്റ് ഇല്ല വീട്ടിന്റുള്ളിൽ ഇട
ആഹ് ആ
അ അവിടെങ്ങനേ
ഇവിടെ ഷീറ്റ് വിരിച്ചിട്ടിണ്ട് ഉള്ള വെയിലത്തൊക്കെ ഇട്ട് ഒണക്കും വീട്ടിനുള്ളിൽ ഇടാൻ പറ്റും പിന്നെ ഇന്നിപ്പ നല്ല വെയിലുണ്ട് അങ്ങനെ കഴുകിയെല്ലാം ഇട്ടായിക്കുന്നു
മ് ഇപ്പ കൊറച്ച് നേരത്തെ വെയിലിണ്ടായിരുന്നു, പെട്ടെന്ന് ഒരു മഴ അങ്ങോണ്ട് വന്നു. കൊറച്ചൊക്കെ ഒണങ്ങി കിട്ടി കൊറച്ചൊന്നും ഒണങ്ങില്ല. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളൊക്കെ എടുത്തിടാൻ പ്രാന്ത് ആണ്, വെയില് കണ്ട ഇടാതിരിക്കാനും തോന്നില്ല.
കുഞ്ഞു കൂടെ ഒള്ള കാരണം കുഞ്ഞിന്റെ എല്ലാം ഉണക്കിയിട്ടല്ലേ ഇടാൻ പറ്റൊ ത്തൊള്ളൂ അപ്പ അതൊരു വല്യ മേനക്കേടാ.
കൃഷിയൊക്കെ ഒണ്ടോ വീട്ടില്?
ഏയ് എനിക്കത്ര വൃത്തിക്കെട്ട സ്വഭാവോന്നു നിനക്ക്‌ ഒണ്ടോ?
കൃഷി ചെയ്യാറില്ല, ഏ ഇന്റെ വീട്ടില് അങ്ങനൊന്നുല്ല.
എനിക്ക് കൃഷിയും ചെടിയും അതിനോടൊന്നും അത്ര ഒരു താല്പര്യവും ഇല്ല.
അതെ.
പിന്നെ
മ് ചെടികളോട് ഉണ്ട്ട്ടോ, ചെടികള് പൂവൊക്കെ ഇള്ള ചെടികൾ ഇണ്ടല്ലോ അതൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ.
ആഹ്
എനിക്ക് ഇമ്മാക്കൊക്കെ നല്ല ഇഷ്ട ചെടികള്.
മ് ഇമ്മ എന്നാണോ പറയുന്നെ ആഹ് ഉമ്മാന്ന് അല്ലേ?
ക്ക്‌ ഉമ്മാ വിളിക്കണവരുണ്ട്, ഉപ്പച്ചീന്ന് വിളിക്കും, ഉമ്മച്ചീന്ന് വിളിക്കും, അങ്ങനെക്കെ ഇണ്ട്.
വാപ്പിച്ചിന്ന് വിളിക്കോ?
ആഹ് വാപ്പിച്ചീന്ന് വിളിക്കും.
ആഹ് ആഹ് പിന്നെ പത്ത് മിനിറ്റ് ആയോ?
പത്ത് മിനിറ്റ് നോക്കട്ടെട്ടോ. പത്ത് മിനിറ്റ് ആയില്ല, ഏഴ് മിനിറ്റ് ആയിട്ടുള്ളൂ.
മ് മ് ഇനി വൈകിട്ടത്തെ ചായക്കടി എന്താ?
ചായക്കടി പൊരിക്കടിയാ. പൊരിച്ചു കടി ഇണ്ടല്ലോ.
ആഹ് ആഹ് അത് പൊരിക്കുവോ വീട്ടില്.
ആഹ് ചെലപ്പം വീട്ടില് പൊളി പൊരിക്കും പിന്നെ ഇപ്പ കൊണ്ടരും.
ആഹ് ഓഹ് മ് മറ്റേ ന്താ
പരിപ്പ് വട അങ്ങനത്തൊക്കെ സംഭവങ്ങൾ ഇല്ലേ അതൊക്കെ ഇണ്ടാക്കിണ്ടല്ലോ.
ഒണ്ടാക്കോ.
ആഹ്
ആ ഹാ ഹ എന്നിട്ട് അല്ല നിങ്ങക്ക്‌ കയിക്കാൻ വേണ്ടി മാത്രോ അതോ കടേൽ വിക്കുന്നുണ്ടോ?
അല്ലല്ല ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി ഇണ്ടാക്കും.
ആണല്ലെ ആരുണ്ടാക്കും ഉമ്മായോ?
ആഹ് ഉമ്മ ഇണ്ടാക്കും.
മ് നീ നീ കുക്ക് ചെയ്യുവോ
ആഹ് കുക്ക് ചെയ്യും, പക്ഷേ ഇങ്ങനത്തെ പലഹ ഹാരങ്ങല് പ്രത്യേകിച്ചുള്ള പലഹാരങ്ങൾ ഇണ്ടാക്കാൻ അറിയാം എന്നാലും ഒരു പേടിയ, എന്തേലും എന്തെലും ടേസ് റ്റ് കൊറവ് എന്തേലും ഉണ്ടാവോന്നുള്ളൊരു ഇതാണ് അതൊക്കെ ഞാൻ ഉമ്മാനോട് ചെയ്യാൻ പറയും. ബാക്കിയുള്ളൊക്കെ ഞാൻ ചെയ് ചോറ് കറി അങ്ങനത്തൊക്കെ ഐറ്റംസളൊക്കെ ഇല്ലേ. അതൊക്കെ ഞാൻ ചെയ്യും.
എപ്പോ എണീക്കും രാവിലെ.
രാവിലെ ഒരു അഞ്ച് മണി അഞ്ചേ കാലൊക്കെ ആകുമ്പോ എണീക്കും.
എന്തിന അത്രയും നേരത്തെ എണീക്കുന്നത്
ഇതാ നിസ്കാരം കഴിഞ്ഞിട്ട്
ആ അടുക്കളേ കേറുവോ
ആഹ് അതൊക്കെ കയിഞ് വരുമ്പത്തേനും- അടുക്കളേ കേറും പിന്നെ ഇവിടെ ലൈൻ പൈപ്പാണ് വെള്ളം ചെലപ്പോ അഞ്ച് മണിക്ക് വരും ഇന്ന് ഇപ്പ ആറ് മണിക്കാ വന്നെ വെള്ളം അപ്പൊ ഇനി നാളെ അഞ്ച് മണിക്കാ വര്ക
ഓഹ് ഓഹ്
ആഹ് ആഹ് അങ്ങനേയോ അതിന് എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാണ് വെള്ളം കിട്ടാനേ
കെണറില്ലേയപ്പം ഉം ഉം
കെണറുണ്ടെയിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് പറ്റീല്ല പറ്റൂല അപ്പൊ അത് കാരണം- അത് ഇതാക്കി തൂത്ത്
തൂർത്ത എന്ന് വെച്ചാൽ
എന്ന് വെച്ചാ നമ്മള് അത് വേണ്ടാന്ന് വെക്കൂലേ മണ്ണ് അത് ഇതൊക്കെ ഇട്ടിട്ട്
ആഹ് ആഹ് അതെന്ത്‌ പറ്റി കെണറ് വേണ്ടാത്തത്
അത് ഞങ്ങൾക്ക് പറ്റൂല ഇതൊരു ആദ്യം ഹിന്ദുക്കളെ വീടെരുന്നു
ആഹ് ആഹ്
ആഹ് അപ്പൊ അത് കാരണം
അപ്പ ഞങ്ങക്ക് അത് പറ്റൂല്ല
പൈപ്പ് ലൈനിൽ ഒരു ദെവസം വന്നില്ലെങ്കി പാടല്ലേ
ആഹ്
കുഞ്ഞന്റെയാണോ കരച്ചില് കേക്കുന്നത്
ആഹ് ആഹ് എന്നാ ഓക്കേട്ടോ പത്ത് മിനറ്റ് കയിഞ്ഞ്
ആഹ് ഓക്കെ
ശരി
ശരി